ഹലോ
എന്തൊക്കെയാ വർത്താനം മഴയൊക്കെ ഉണ്ടാവോ ഞാൻ കൊറേ ദിവസ് സായി വിളിക്കണം വിളിക്കണങ്ങനെ ആലോയ്ക്ണ് അപ്പൊ ഇങ്ങനെ തിരക്കാവോണ്ട് ഒന്നും വിളിക്കാൻ പറ്റില്ല അപ്പൊ ഇപ്പൊ ഒന്ന് വിളിക്കാ നിന്നപ്പോത്തിന് വിരുന്നാര് വന്ന് അപ്പൊ അവരോട് ഇങ്ങനെ സംസാരി പോയപ്പോ അപ്പൊ അമ്മായിട്ടും വന്നീനോ അമ്മായിട്ടും വന്നീനും അപ്പൊ അവര് കൊറെ ആയി വന്നിട്ട് അപ്പൊ അവർക്ക് ചായ ഇതൊക്കെ ഉണ്ടാക്കി കൊടു ത്തങ്ങനെ ഓല് പോയി പിന്നെ അങ്ങനെ ഓരോ തിരക്കുകൂടായിരിന്നു മഴ ആയോ ക്കും പൊർത്ക്കും ഇറങ്ങാൻ പറ്റൂല്ല പിന്നെ അമ്മി ണ്ടായിഞു വടെ അമ്മായിയമ്മ ണ്ടായിരുന്നു അമ്മായിയമ്മ ഇപ്പൊ പോയിറ്റൊള്ളു ഇവര് വിടെ വർത്താനും പറഞ്ഞു ആഹ് കുട്ടികളൊക്കെ സ്കൂട്ട് വന്ന് ഒക്കെ ഓരോത്തര ഓരോ കുളിയൊക്കെ കഴിഞ്ഞ് ഓരോ വികൃതിയേള്താ കാട്ടി കൂട്ടുന്നത് ആഹ്
പൊറത്ത് എറങ്ങുല്ലല്ലോ
പൊറത്ത് എറങ്ങൂലല്ലോ പിന്നെ ഓരോ ധൃതി ഇപ്പൊ വണ്ടിണ്ട് അതിപ്പോ- കേടത്തി അത് കേടത്തി അപ്പൊ അതിന്റെ മേലെ വെച്ചിരിക്കുവായിരുന്നു സോക്കേഷിന്റെ മേലെ എടുക്കണ്ടാന്ന് പറഞ്ഞ് ഇപ്പ അത് അതിന്റെ തീരുമാനം ആക്കി
ഏഹ് എത്ര കുട്ടികളാ
നിങ്ങക്ക് മൂന്ന് കുട്ടികളാണോ
ആഹ് ചെറിയോലെ ഈ കാറി -
ആഹ് രണ്ടാള് കൊറച്ച് വലുതായ്ക്കണ് പത്ത് വയസ് ഒരാക്ക് ഒരാക്ക് പതിനഞ്ച് വയസ്സ് ചെറുതിന് നാലര വയസ് നിങ്ങക്ക് മക്കളൊക്കെ എത്രണ്ണാ മക്കളൊക്കെ എത്രണ്ണാണ് ഒക്കെ സ്കൂളിട്ട് വന്നോ ചായ ഒക്കെ കുടിച്ചില്ലേ ഇവിടെ എന്തൊക്കെയാ വിശേഷം ഫ്രണ്ട്സിനൊക്കെ കാണാറുണ്ടോ എല്ലാരെയും കാണാറുണ്ടോ നമുക്കൊക്കെ യാത്രയൊക്കെ പോണം അതുകൊണ്ട് ഒക്കെ ചോദിച്ചതാണ് നമുക്ക്- അത് ഇത് ഇണ്ടാക്കണം പിന്നെ എന്തൊക്കെയ വിശേഷങ്ങളൊക്കെ എന്തൊ
ഓഹ് കേൾക്കുന്നില്ലല്ലോ ഹലോ എന്താ കേക്കാത്തെ കട്ട് ആയെക്ക്‌ യാ